ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് കേക്കുന്ന്
ആഹ് വേറെ എന്തൊക്കെ ന്നിട്ട് ഫുഡ് കയിക്കാനൊക്കെ ആയോ
ആ ഇല്ല കൊർചേരം കഴിഞ്ഞിട്ടേ കഴിക്കത്തള്ളൂ ഉ പിന്നെന്താ ആഹ് പണികളൊക്കെ കൊറച്ചൊക്കെ കഴിഞ്ഞു ആഹ് കൊറ ച കഴിഞ്ഞഞ് ഇനി എനിക്ക് ഹോസ്പിറ്റല വരെ പോണം ഒരു ആറ് മണിയ ആകുമ്പോം മൂത്ത മൂത്ത മോക്ക ഒരു ബ്ലഡിന്റെ ഇല്ല ഇവിടെ പനിയൊന്നും ഇല്ല എവിടൊക്കെ ഉണ്ട് പനി ഒരു തീർക്കൊക്കെ ആ വൈറൽ പനി ആ അങ്ങനെ ഒക്കെ ഉണ്ട് ആഹ് അതാ
ഇപ്പൊ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണംപ്പോ ഈ കാലാവസ്ഥ
ചേറിയ വെള്ളമൊക്കെ കുടിക്കണ ഈ പിള്ളേരി ഇനി സ്കൂളിൽ പോയിട്ട് വരുമ്പ പോരേതെങ്കലും ഒരു കൊച്ചിന് മതി ആ അത് അതണ്ട് അസുഖന്നോട്ട് വരുന്നോ അതാ ആ ആണ് ഒത്തിരി അടത്തുണ്ട് ഈ ഈ ഡെങ്കി ഡെങ്ക് ഡെങ്കി ഫീവർ ഇവിടെ അടുത്തുണ്ട് ആഹ് അതാണ്
ആഹ്
ആ അതുകൊണ്ട് ഇപ്പര് വൈകിട്ടൊക്കെ ഞങ്ങള് പോക ക്യും
ആഹ് ഞങ്ങള് അതന്നെണ് പെകയ് പൊകക്കു
ആഹ്
വൈകിട്ട് എവിടെ നിക്കാൻ കഴിയൂല അത്രയും കൊതുകാണ് അതെ അതെ ഉ പോകീച്ച കൊറച്ചൊരു കൊറവുണ്ടാവും.
ആഹ് ആഹ് ആഹ
പിന്നെ മറ്റേ നമ്മള് ഇതവാങ്ങും മ
കുന്തി കുന്ത് ആ ആ ആഹ് കോതുക്തിരി ആ ആ
കൊതുക് തിരി അത് തരം ഇട്ടാലും ഒരുകൊതുക് ഉണ്ടാകൂല്ല.
അത് ഞാൻ എടയ്ക്ക് അത് അതുകൊണ്ട് ആഹ് അതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു പ്രവശ്യ വേടിച്ചള്ളു വെച്ച അതിന്റെ അ ട്ട പ്രശ്നങ്ങള ഉണ്ടോന്നള്ള
ആഹ് ആ ശ്വസിക്കുമ്പോ നമക്ക് ചെലഎനിക്ക് തലവേദന ആകു
ആഹ് അതല്ലേ
ആഹ് അത് ശ്വസിക്കുന്ന ഭയങ്കര കേടായിരിക്കും നമക്ക് കൊതുകിന്റെ ശല്യം കാരണം നമ്മളത് ഏനമ്മളത് ഉപയോകിച്ച് പോവും
ആഹ് ഞാന ഇല്ലേ കുന്തിരിക്ക ഉണ്ടല്ലോ അത് വേടി അത് അത് മേടിച്ചു പോയിക്ക് തുണ്ടും ഒക്കെ വച്ചേ
ആ ആഹ് അത് നല്ലത കുന്തിരിക്കം
ആഹ് അത്‌നല്ലേ
ആഹ്.
ഹാ ഹാ ഹാ ഹ.
അവ്ടെ ങ്ങനെ കൃഷിഒക്കെ ണ്ടോ?
ആഹ ചെറിയ രീതിലൊക്കിണ്ട്.
ആഹ് എന്താണ് പിന്നെ ഈ തക്കാളി അങ്ങനെ വഴുതന അതൊക്കെ
ഹാ ത് ആ വഴ ആ ആഹ് വഴുതന എൻ്റെ തയ്യൊന്നൊന്നും ത് വിളിച്ചില്ല അതിൻ്റെ വിത്തിനെടുത്ത് വെച്ച് ഷെ പാകീട്ടീ ക്കിളിച്ചില്ല ഉം
ഇങ്ങോട്ടെക്കെണ്ടേയ്ര്ന്നു ഞാന് വൈതനങ്ങ വെണ്ടക്ക അതൊക്കെ ണ്ടാക്കിട്ട്ണ്ടെയ്രുന്നു പക്ഷെ മറ്റേ പന്നി കാരണേയ്
ഒരു മേൾള്ളൊരു - എന്തോ ഒരു സാനം വന്നാ ഇത് അയ്ന്റെ എലയൊക്കെ അങ്ങെയ്
ആ ആഹ് ഒരു പുഴുലെ?
വാ അതാ
ആ അതീ കറിവേപ്പിന്റെ കറിവേപ്പും തൈ ണ്ടല്ലോ അത് മ്മലെക്കെണ്ടാവും ഉം. അപ്പൊ ഈ ഈ സമയം ആവുമ്പോ നന്നായിട്ട് പ്പൊ നന്നായിട്ട് കറിവേ പ്പി ന്റെലയൊക്കെ നന്നായിറ്റ്ണ്ടായിട്ട്ണ്ട് ആഹ് ഇവിടൊക്കെ ഇവിടെക്കെ എല്ലാ അവിടേം കണ്ട ഫുള്ള് നമ്മളെ തോ സ്ഥലത്തൊക്കെ ഫുുള്ളായിട്ട് കറിവേ പിന്തെയ്യ്ണ്ടാവും. ക്ഷെക്കെതന്നെ ഒരു പുഴു ആണ് ഒര് കാപ്പി കളറ് പുഴു.
ആഹ് എന്തോ ഒരു പുഴു. അതെല്ലാം നശിപ്പിക്കും. മ്മക്കെന്ത്‌ നട്ടാലും അതിനാത്ത് പിടിക്കുവ.
ആഹ് അതന്നെ ക്കെ നശിപ്പിക്കാണ്.
ആ ആ ആ അഹ്
കര്യേപ്പിന്റെലക്കെ നല്ല ഉഷാറായിട്ട്ണ്ട്. പക്ഷേ ഒക്കെങ്ങനെ പുഴു കടിച്ചിട്ട്
അതാന്ന്, ഇവിടെ അതുപോലെ ഇഷ്ടം പോലെ അങ്ങ് തയ്യന്റെ വേരി വെരിന്നങ് തങ്ങ് എല്ലടോ അങ്ങ് തയ്യ വടെ തയ്യ.
എല്ല തൈകൾ ഇഷ്ടം പോലെ ഇവിടെയും ണ്ടാവും
അ ണ്ട്ണ്ട് പിന്നെ അവ്ടെ അപ്രത്തെ വീട്ട്ലെ അവരുടെ മതിൽ അവിടെ വന്നിപ്പുണ്ട് അതിനകത്തു ന്നുള്ളത് നമ്മടെ ഇയ്യത്തോട്ട് അവിടെയെ ല്ലാം തയ്യ.
ആഹ്..
ഒര് എന്ത അങ്ങനെ.
ഈ പിന്നെ തക്കാളി ആതൊക്കെ ണ്ടാക്കല്ണ്ടോ?
ആഹ് അതൊക്കെ ഉണ്ട്.
കൃഷിനോടൊക്കെ താല്പര്യണ്ട്. ഇൻക്ക് കൃഷിക്കെ ഭയങ്കര ഇഷ്ട്ടാണ് പക്ഷെ
ല്പര്യണ്ട്. പഷെ ഇങ്ങനൊക്കെ നുങ് ഇതായി കഴിയുമ്പോ അമ്മക്കു എന്തോ ഒരു
ആഹ് ഇവിടെ അതിന്റെ ശല്യവല്ല, പന്നികളാണ്.
പന്നിയാ.?
പന്നി മൈല്.
ഓഹ്.
അത് രണ്ടും വന്നിട്ട് ഫുള്ള് നശിപ്പിക്കും. പന്നി നന്നായിട്ട്ണ്ട്. പക്ഷെ പകലൊന്നും കാണൂലേ രാത്രിആണ് പന്നിന്റെ പണി. ക്ഷേ മൈല് അതല്ല മൈല് പകലും വന്ന് ഫുള്ള് കൊത്തിട്ട് വിരളടക്കം കൊത്തി പോവും
ഓ ഞങ്ങളിവിടെക്കെ മയിലിനൊക്കെ ഞാ കാ കാണാ ഇങ്ങനെ ഒന്നേരണ്ടോ പഷെ ഇങ്ങനെങ്ങോള്ള ശല്ല്യോന്നുല്ല.
ആഹ് ഇവടെ കോഴിക്കൾ നടക്കുന്ന പോലാണ് കോഴിയും കോഴി കുഞ്ഞുങ്ങളും നട ക്ക്ന്ന പോലങ്ങന അവര് ആ കുഞ്ഞുങ്ങളായിട്ട് നടക്കും അത് ഞാന് ഇങ്ങനെ ഈ പിന്നെ നമ്മളെ
പുള്ളാർക്കൊക്കതിശയാ പാള് ഫോട്ടോക്കെ എടുത്ത് വെക്കും. മൈലിനെയൊക്കെ കാണുമ്പഴേ
ഇടെ ഞാനേ മറ്റേ നമ്മള് ചോറും ഇതൊക്കെ ഫുഡൊക്കെ വാക്കിള്ള വേസ്റ്റ്ള്ളതൊക്കെ ഞാനൊര് പിന്നെ ഒരു സ ഒരു സ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറ് വിരിച്ചിട്ട് അതില് കൊണ്ടയ് ഇട്ട് കൊടുക്കും. അവര് കഴിച്ചോട്ടെ കര്തിട്ട് അപ്പൊ അങ്ങനെ നായിലുകള് ശീലായിട്ട് ഇഷ്ടംപോലെ ദിവസം വരും ആ ടൈ ആയാല്
ഓ അഹന്താ ആ സമയം കഴിക്കാൻ വരൂം.
ആഹ് അവർക്ക് ആ ടൈം ആ ദിവസം വരും അവ തിന്നാൻ കൊടുത്തിട്ട് ആ ഇവര്
അവിടെന്ന ആതാണ് ആഹ ഈ തേക്കൊക്കെയ ഉണ്ടോ അവിടെ തേക്ക് അതിനകത്ത് ഈ പുഴുവോ പുഴുണ്ടോ ഇപ്പൊ അവിടെ?
ആ അകത്തൊന്നുല്ല തേക്ക് ഇണ്ട് ഇഷ്ടംപോലെുണ്ട് തേക്ക് ഇവിടെ തേക്കാണ് ഇഷ്ടംപോലുള്ളത്.
ആ പക്ഷേ അതിനകത്ത് ഈ എലയ്ക്കകത്ത് ഒരു ഇപ്പം ന്നാ എല പുഴുക്കുന്ന സമയം അതിനത് നിറച്ച് പുഴുക്കളാ.
ആഹ ഉണ്ടാവൂലേ
ആ നമുക്ക് അയ്ക്കത്തോട്ട് പോവാൻ പറ്റാ ദേഹത്ത് വീഴും. ആ
ആഹ അതെനിക്കറിയില്ല ഞാന് പുഴുക്കൾ ഒരു പത്ത് പച്ചപ്പുഴുണ്ട് ക്ഷേ ഇന്ക്കി ഇപ്പോന്നും അറിയില്ല അങ്ങനെ
ആഹ ഉണ്ടൊരു പച്ചപ്പി ആഹ ആ ആ ഞങ്ങടെ ഈ വീടിന്റെ അടുത്ത് ഉത്തരണ നിന്ന് അങ്ങനെ അതിനകത്ത് പുഴു, അങ്ങൾ പിന്നെ അതങ്ങ് മുറിച്ച് കളഞ്ഞാൽ പുഴു.
ആഹ ഇപ്പ ഞങ്ങളവിടെ സ്ഥലത്ത് ഇഷ്ടം പോലെുണ്ട്. പിന്നത്
ആഹ ആ ആ ആഹ് ആഹ ആ ആ
മൂന്നായിട്ടുണ്ട്
ആ ഉം പിന്നെ ഇനി ഇനി കൊച്ചുങ്ങൾക്ക് കൊടുക്കാ എന്തോ വൈകിട്ട് ചായ
അവർക്ക് ചായക്കന്തലൊക്കെ ഉണ്ടാക്കണം. എന്തലൊക്കെ ഉ കടികളായിട്ട് എന്തേലും. അവിടെ എന്താണ് സ്നാക്സ്? സ്നാക്സ് ആയിട്ട് കഴിക്കാണോ ചെയ്യാറ്?
ആഹ ഞാൻന്തെലും ഉണ്ടാക്കും. പഴംപൊരിയോ ആഹ ചില ദിവസൊക്കെ ഇണ്ടാക്കും.
അതെ ഞാന അങ്ങനെ എണ്ണക്കടീന്ന ഉണ്ടാക്കാറില്ല. അല്ലാതെ അടാ അങ്ങനെക്കെ
ആഹ് ആഹ് ആഹ് ആഹ
അങ്ങനെ വല്ലതുണ്ടാക്ക
അത് ഇളയ ഇളയന് ഇഷ്ടമല്ല ഇളയതിന് അതിന് ഇങ്ങനെുള്ളതൊക്കെ മതി അവൊക്കെ അല്ലാതെ ഈ വത്സം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലേ ഇലടയോ നമ്മള് അല്ല ഒന്നും ഉണ്ടാക്കി തെരളിയൊക്കെ ഞാന് ഉണ്ടാക്ക പക്ഷെ കഴിക്കത്തില്ല അയാൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം.
ആഹ അത്
ഉം മൂത്താക്ക് പക്ഷേ എളയകൊണ്ട് കൊഴപ്പ അപ്പോല്ല അയാക്ക് അങ്ങനെയുള്ളത് വേണ്ട. സാനംമതി
അത് ഓരോരുത്തർക്ക് ഓരോ സ്വഭാവങ്ങളാണല്ലോ ഉ ഇവിടെ ഒരാൾക്ക് എറച്ചി മീനും ഇല്ലതോ പക്ഷ ഫുഡേ കഴി ക്കൂല അയാക്ക്പിന്നെ ആത്രേയ കുഴപ്പം ഇല്ലാ. പ്പല്ല കോഴിമുട്ടൊക്കെ പൊരിച്ച കൊടുത്താൽ മതി അത്ര വലിയ പ്രശ്നല്ല. ഒരാ കോഴിമുട്ടൊ ഒന്നും പറ്റൂല. അത് ഇതന്നെ വേണം അത് നമ്മള് കറി വെച്ചാലും പറ്റില്ല. പൊരിച്ച് തന്നെ കഴിക്കുള്ളു.
ഇത് ഓരോന്ന രാവിലെ കൊണ്ടു പോയല്ലേ എനിക്ക് കേറിയമ്മയ്യ ഇനി സ്കൂളിൽ എന്നും എന്നും കെഴങ്ങ് മാത്രേ കഴിക്കൂ കെഴങ്ങ് മെഴുക്കുപുരട്ടി.
ആഹ് അസ് സുഖാണല്ലോ അപ്പൊ ഡെയിലി സ്കൂള്ക്ക് ഫുഡ് കൊടുക്കാണോ ചെയ്യാറ്
ആഹ് കൊണ്ട് കൊടുത്തു വിടുവാ
അവിടെണ്ടാവൂലേ
അവിടൊണ്ട് അത് കഴിക്കത്തൊന്നുല്ലാ
അത് ശരി ആഹ് ഇവടെ പിന്നെ ഔട്ന്ന് കഴിച്ചോളും. കഴിക്കാന് കഴിക്കൂലന്നൊക്കെ പറയും ടേസ്റ്റ് ഇല്ലാത്ത കറി. ചോറ് ടേസ്റ്റ് ഇല്ലാന്നൊക്കെ പറയും പഷെ ഞാ നിർബന്ധിക്കും ഔടെവൂമ്പോ ചൂട്ള്ളെ കിട്ടുവെല്ലോ.
ആഹ് ആഹ് ശരിയാ
ഫ്രഷ് കിട്ടുവല്ലോ നമ്മള് ഇവ്ടുന്ന് രാവിലെ ആക്കി കൊടുത്താല് ഉച്ച ആവുമ്പഴേക്ക് നല്ലെ തണ്ത്തിട്ട്ണ്ടാവും.
അവടെ ഈ പച്ചക്കറി ഓരോന്നൊക്കെ കറികളല്ലേ അവർക്കതൊന്നും ഇഷ്ട്ടവല്ലാ. അവരെ വീട്ടീന്ന് കൊണ്ടുവെര്ന്നാ ആഹ് അത് മോരും ആഹ് കെഴങ്ങ് മെഴുക്ക് പൊരട്ടി അയ്‌ന് എരിവുള്ളൊന്നുല്ലാ ഇന്ന് ഞാൻ ഇന്നിട്ട് പിന്നെ ചമ്മന്തി പൊടി ച്ച്ച്ചിരി അകത്ത് വെച്ചിട്ടുണ്ട് ഞാ പറയാ അത് മതി കെഴങ്ങ് മതി മോര് മതി.
ആഹ് കെഴങ്ങ് പൊരിച്ചിട്ടാണോ കൊട്ക്കാ?
ആഹ് ആഹ് ആഹ് എണ്ണക്കാത്ത് ഒരിച്ചിരിയോ ട്ട്ന്നാ ഒന്ന ഒന്ന്താക്കി ഒര് മുരിഞ്ഞിരിക്കണം അല്ലാതൊള്ളെ വേണ്ടാ.
അത് കൂടുതലും കുട്ടികൾക്ക് അതാ തോനുന്ന് ഇഷ്ട്ടം അത് അധിക പേരും പറഞ്ഞ് കേട്ടിട്ട്ണ്ട്. ഉരുളം കെഴങ്ങ് പൊരിച്ചതായാലത് മതി ഏഹ്
ഉം അങ്ങനെ
ന്നു അത് പറ്റൂലാ ഞാ ഞാൻ പറയും നമ്മക്ക് ഏഹ് ഇങ്ങനെ ഏഹ് അവർക്കെന്തെങ്കിലും കൂട്ടാനായ്റ്റ് എന്തെലും കൊടുക്കണം? ഡെയിലി എന്തെലും കൂട്ടാൻ കൊടുക്കണം അപ്പൊ ഇങ്ങനെ ഉരുളം കെയങ്ങ് പൊരിച്ച് തെരാർഞ്ഞാ ഉം അത് പറ്റൂലാ. ഏഹ് അവർക്ക് വേറെ എന്തേലോക്കെ വേണം ഞാൻ പിന്നൊന്നുണ്ട് പ്പൊന്നും ഇണ്ടായി കൊടുക്കലില്ലാ പിന്നെ എർച്ചി അങ്ങനൊന്നും കൊടുക്കാനും പറ്റൂലല്ലോ.
ആഹ് ആഹ് ആഹ്
അവര്ക്ക് അതാ എർച്ചി പൊരി ആഹ് ചിക്കനൊക്കെ കൊട്ത്താന്നല്ല ഇഷ്ട്ടെക്കും പഷെ നമ്മള് വേറെ പല കുട്ട്യളും എല്ലാ കുട്ട്യാളുപ്പൊ ഒരേ പോലെ ആയിരിക്കില്ലല്ലോ.
അതാന്ന്
ആഹ് കൊടുത്ത് വിടാൻ പറ്റൂലല്ലോ ഉം
ഒരു പ്രാവശം ഇന്ന്ട്ട് അങ്ങ് നിർബന്ധിച്ച് അങ്ങനെ കൊടുത്ത് വിട്ട് അയ്പിന്നെ പുള്ളാർക്കൊക്കെ കൊട്ത്തു. പിന്നേം പിന്നേം പിള്ളാര് ചോയിക്കേം ചെയ്യും കൊച്ചുങ്ങള് നോക്കിയിരിക്കുവല്ലിയോ
ആഹ് ആഹ് അതെന്നെ ഞാൻ കൊടുക്കുമ്പോ കൊറച്ചധികം കൊടുക്കാണ് ഷെ ല്ല എല്ലാരും അവര് ഷെയറെയ്തിട്ടാ കഴിക്കാ ആഹ്
അതാ പിന്നെ മഴക്കോളൊണ്ട് മഴ വെരുവാ.
ആഹ് ആഹ് മഴ അതാൻ തുണികളൊക്കെ പൊറത്തിട്ടാ ഒണങ്ങി കിട്ടണണ്ടോ?
ആഹ് പൊർത് ത്തെടക്കാ ഒണങ്ങി കൊറച്ച് ഇപ്പം ഒണങ്ങു കാറ്റൊണ്ട് നല്ലോണം.
ആഹ് ഇവടെന്നാ വെയിലൊന്നുല്ല ന്ല്ലേ ഇതതാ ഇര്ട്ടായിട്ട് നിക്കാണ്.
ആഹ് ആഹ് ആഹ് ആഹ്
മഴ പെയ്തിട്ടൊന്നുല്ലാ ഇന്നലെ മഴ പെയ്യൂന്ന് തോൻന്ണ്ട് എനി എവിടെലൊക്കെ പെയ്യുന്നുണ്ടാവും അത് അതായിരിക്കും ചെലപ്പോ ഇങ്ങനെ ഇര്ട്ട് ഉം ഉം ഉം
എളയ മോള് അംഗൻവാടി പോന്നില്ലേ?
ഇല്ലല്ല ആയിട്ടില്ല
ആയി അത്ര ആഹ് ആഹ് ഉം ഉം പിന്നെ
വേറെ പിന്നെ ഇല്ല ഇപ്പൊ ബെഗ് അങ്ങനെക്കെ വാങ്ങാൻ പോയി പിന്നെ അങ്ങനെ പൊയിട്ടില്ല എവിടെ
ആഹ്
ഏഹ് ബെഗും ഔടെ ബെഗ് ഇനി അങ്ങനെക്കെ പ്പ് ചെലെ സ്കൂൾ ളോക്കെ ബാഗ് അങ്ങനെക്കെ കൊടുക്ണ് ണ്ട്
ആഹ് സ്കു അവരുടെ സ്കൂളില് ആഹ് ചെല സ്കൂള് അവിടെ ഉണ്ടായിര്ന്ന് ഇവരെ ചെറിയ ക്ലാസ്സില് പിള്ളേർക്ക്
ആണെ ആഹ് അങ്ങനെ അഞ്ചു വരൊക്കെ ഇണ്ട് തോന്നുണ് ഇങ്ങോട്ടോന്നൂല്ല ഇങ്ങട്ട് പിന്നെ എൽ കെജി, യുകെജി ഒക്കെ ഇണ്ട് തോന്നു
ആഹ് ആഹ് ആഹ്
മ്മ് ബുക്കൊക്കെ ഫ്രീ നോട്ട് ബുക്ക് കിട്ടിട്ടുണ്ട് നാല് നോട്ട് ബുക്ക്
ആഹ് ആഹ് ഇവടെ അംഗൻവാടികളിലൊക്കെ ഉണ്ടായിരുന്നു ഓരോ ക്ലബ്ബുകാരൊക്കെ കൊണ്ട് കൊടുത്തു പട ബാഗ് ബുക്ക് അങ്ങനെക്കെ
ആഹ് ഇപ്പ അംഗൻവാടില് ബുക്കും സ്ലൈറ്റ് അതൊക്കെണ്ട് പണ്ടത്തെ പോലെ അല്ല മ്മ്
ഉം ന്നാശെരിന്നെ ആഹ്